ഹലോ
ആഏ ഹലോ കേക്കുന്നില്ലയാ
ഏ എന്തായി ചായയൊക്കെ കുടിച്ചാ
ഉ
ഏ ചായക്ക കുടിച്ച ആഹ ആഹ എന്തൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കി ഏ
പത്തിരി കറിയാണ് പത്തിരിയും കോഴിക്കറി പത്തിരി കോഴിക്കറി ആഹ
വേറെ എന്തൊക്കെയാ കുട്ടികളൊക്കെ പഠിക്കാണ് ഇല്ലക്ഇല്ല ൻ ഓ മൂന്നാലിലൊക്കെ നോറ്റീഅപ്പൊ പിന്നെ പറ്റാതായി പറ്റാതായി അപ്പൊ പിന്നെ വ രണ്ട മൂന്നെററ നോറ്റ് ആ ആ ആ ഞാൻ തിലക്കന്നന്ന് പൊടിച്ച തങ്ങ
തലക്കന്ന് ഞാനും പിടിച്ചപ്പ ഒന്നും ഇല്ലാതെപ്പ ഒമ്പതും പത്തോണ്ട് പിടിച്ചു ആ
ആഹ
അങ്ങനത്തന്നെ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട്ന്ന് ഒക്കെ കൊടുത്തിട്ടുണ്ടാവല ചായയും കറിയൊക്കെ.
ചയ കടിയൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ ചെറുതീന് കഞ്ഞി കൊടുത്ത് പിന്നെ അവനെ കൊറ
ആഹ
ആ
കുട്ടിള് പഠിക്കൃന്ന എന്റെ മോനെ മക്കളും പഠിക്കൃ ഇവിടെള്ളവരൊക്കെ ഫോണലാണ് ഉള്ളരൊക്കെ ഫോണലാണ്.
എന്റെ വലു ത് രണ്ടാമത്തെ ഉണ്ട് ഇരുന്നു പഠിക്ക്ണ് മൂത്താള് പിന്നെ പുറത്ത്ക് പോയിക്ക്ണ്.
അത ഈ ഫുട്ബോളിന്റെ ദല നടക്കാണ്റ്റിങ്ങള്
ഫോണോട് ഞാൻ ഓതാൻ പറഞ്ഞുഞക്ക് ഇങ്ങനെ വെയ്യാത്ത കാരണം വെയ്യാതെ എക്ക തീരോതല
ഓ ദൂലല്ലേ നിത് പറഞ്ഞാല് കേ അല എന്റെമ്മ പറഞ്ഞ പറന്ന വന്നിതാണോ ഉ അപ്പ അതുകൊണ്ട്ിപ്പോൊ കൊറെ കുട്ടികള് വന്നക്കണ ഇപ്പ കൊലായില് ഇണ്ട് ഇരിക്കണ് ഉ അപ്പൊ അവര അതേച്ചി ഇങ്ങനെ ഇന്നിട്ട് പള്ളര് എന്റെ ഫോണാണ് ആവശ്യനപ്പ തട്ടിപ്പിച്ചാണ് എന്റെ പോണേ വിട്ടൂല ഏത് നേരം ഗെയിം ആണ
ആഹ് ടീ ടീവിണ്ടോ
ഏ ടീവിയൊക്കെ ഒഴിവായിക്കണ് കേടം മ റ്റെ ആ ടി വി ആയതോണ്ട് ബേം കേടരൂല്ലേ കൊറച്ച് കാലല്ലേ നിക്കൊള്ളൂ അതല്ലേ
ഉം ആ ഗെയിം അതന്നെ ഞാന് വെക്കലില്ല ആ ചെറുതിന് ഒറ്ന്നോണ്ടാണ് അയെന്താ ഓ നല്ലായി ഒക്കെ ഏ ഏറോണ്ട് നന്നായി
ആഹ്
ആയെ ശരി വേം കേടരും ഉം മുന്നേള്ള താണെങ്കിലും ഇപ്പോളുണ്ട്
നെയ്മിന്റെ ആളണേ ആ അത് കൊടുത്തിട്ട്ല്ലെ ഇന്നാ ഇവിടെ നിക്കണ്ടിവരില്ല ഇമ്മാക്കൂടി ഒരു ക്ലാസ് കേക്കാൻ കൊടു ക്കലില്ല ഞ്ഞിട്ട് ഞാന് പറഞ്ഞിട്ടാണ് നമ്മക്ക് പിന്നെ അടിച്ചാല് വേ ഒര്‌ വെഷ്മാണല്ലൊ പിള്ളാരെ
ആഹ് അടിക്ക അടി
പിന്നെ അയ് ചോറ് കഴിക്കാതെ കെടക്കും ഉം അവരെ പിന്നെ അടിച്ച അവർക്കൊരു വാശിയാണ്
എത്രായിക്ക്ണ് ഓൻക്ക് എത്രേല്ല പഠി എത്രേല്ലാ പഠിക്കേണെ
ഒമ്പത ഒരാള് ഒമ്പതില് ഒരാള്ല് ഏഴാം ക്ലാസ്സില്
ആഹ്
കടുക്ക്യേണ്
ആ ആ ആ
ക്കെത്ര കുട്ടിയളാണ്
ഇപ്പ മൂന്നാള് മൂന്നാൺ കുട്ട്യേള്
ഒരാണും പെണ്ണു ആണനിക്ക് മൂത്തത് മോളാണ് മുത്ത മോളാണ് ഇനിക്ക് മോന് ചെറുതാണ് ആഹ് ഏഴാം ക്ലാസ് പോയിക്ക്ണ് എന്താലും ഉം ആ ഈ ഫോണേറ്റ് ഇരുന്നാലേ മ മദ്രസ് ക്കൊക്കെ പോവാന് ബുദ്ധിമുട്ടാണ് ഒറങ്ങം തൂങ്ങിട്ട് ഇമ്മ പൊന്തിക്കലാണ് അതാണേ ആഹ് ഇപ്പം ബാങ്ക് കൊടുത്ത് ഏസാങ്കോട്ത്ത് ഉം പിന്നെ ഇതന്നെ ഇവിടെ വാങ്കൊടുത്ത ഞങ്ങളെ എട്ത്ത് പള്ളിണ്ട്
ഇവിടെ ഓ എടുത്ത്ണ്ട് ആയിട്ടില്ല അതോണ്ട് എളുപ്പായി കുട്ട്യള് കൊക്കെ എളുപ്പായി
സ്സ് ഉം മദ്രസ്സ് ഇവിടെ പത്തരെ പതിനൊന്ന് വരേണ്ട്
ഉം ഇവിടെ അങ്ങനത്തന്നെ പന്ത്രണ്ട് വരെ എന്റെ മോനൊക്കെ പന്ത്രണ്ട് വരെ പോയിക്ക്ണ് സ്കൂൾക്കും മദർസ് ഉം മ മദർ സ്കൂള്പ്പൊ പന്ത്രണ്ട് കഴിഞ്ഞ് മദ്രസ്സുക്കൊക്കെ ഇവിടെ വിട്ടോ കൊറച്ചയിഞ്ഞ് ദൂരൊക്കു പ്പോണം വണ്ടിയാണ് മദ്രസക്കും വണ്ടി സ്കൂൾക്കും വണ്ടി എല്ലോ
ആ ഇവിടെ രണ്ടാക്കും ബസ് വര്ണണ്ട് രണ്ടാക്കും ബസ് വരണണ്ട് ആ പി സ്കൂൾക്ക് എം ഇ എസ് ആയതോണ്ട് ബസ്സ്ണ്ട് ഇവിടെ മുൻഭാഗത്തക്കൂടി പോവ്ണ്ടല്ലോ ബസ് അപ്പൊ പിന്നെ ഒരാ ക്ക് പിന്നെ മദ്രസ്സ്ണ്ട് അവന് സ്കൂള് മ ഇവിടെ മദ്രസ്സി പോയിര്ന്ന് പോയി ട്ട് പിന്നെ ഏഴാം ക്ലാസ്സ് വരെ പോയിട്ട് പിന്നെ സ് കൂളില് ചേർത്തി അവൾക്ക് എം ഇ എസ് വേണ്ടാറിഞ്ഞപ്പ പിന്നെ എച്ച് എസ് എം ഇല്ലേ ബാ താന്നൂര് അവിടാ അവിടാ ചേർത്തി മോളെ എച്ച് എസ് എം താന്നൂര് മോളെ എച്ച് എസ് എമ്മി ചേർത്തി ആ താന്നൂര് നട് ഏ ദാദാറ്ല്ല് ഇല്ല ദാദാർ ഞങ്ങള അട്ത്താണ് പക്ഷെ അവിടെ ചേർത്തിട്ടില്ല അവിടെങ്ങനെ കച്ചറെ അറ് പറഞ്ഞപ്പോ പിന്നെ മക്കള അവിടെ ചേർത്തിട്ടില്ല പിന്നെ ഭർത്താവിന്റെ വീട്ടിതൊരു പൂല അവിടന്ന് ചെർുത്താണ് എന്റെ അമ്മോശക്ക അവിടെ മാഷാണ് പക്ഷെ എന്നാലും ചേർത്തൂല നി എപ്പ റേറ്റേർഡ് ആയിട്ടോ ഇവിടെ താന്നൂര് ഞാൻ ഉം അട മാഷെർന്നു ഉ ഫിസിക്സിന്റെ
ഏത്
മാഷെർന്നു ഫിസിക്സ്
ആഹ ആ
ഉം
പര ആപേരക്കുട്ടികൾ അവിടെ പഠിക്കണ ഇഷ്ടലായിരിക്കും
ചേർത്തിട്ടില്ല വറതെ വേണ്ടന്ന്
ഏ
മോളോ അവിടെ ചേർത്താലയച്ചില്ല മോനെ അവിടെ ചേർത്ത എം ഇ എസ്സിലാണ് നടക്കാവില് താനൂര് നടക്കാവ് ആഹ മോന അവിടൊണ് മോള് പിന്നെ എം ഇ എസ് ൽ അവിടെ എച്ച് എസ് എമ്മിലാണ് അോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട ചേർത്തിയതാണ് അവിടെ എച്ച് എസ് എംില് അപ്പൊ പിന്നെ അവിടെ ദീനിയായിട്ടുള്ള അതൊക്കെ ഉണ്ടായതൊണ്ട് അവിടെചേർത്തിയതാണ് പൊന്ദി കിട്ടാൻ പണിയാൻ ആ മദ്രസ ഇവിടെ മദ്രസ്ക്ക് പോവാ കൊണ്ട് പോന്ദി കിട്ടൂല അപ്പൊ അവ്ടെ കൊണ്ട ചേർത്തിയന്ന് അപ്പൊ പിന്നെ മോനേനെ എപ്പടും പൊന്തി കിട്ടാനുള്ള പാട ഫോൺ ഇരുന്ന് കണ്ടിട്ട് പഠിക്കാനൊക്കെ ഉ ഇക്ക ബുദ്ധിമുട്ടാാണ്േ ആഫോൺ കണ്ടിരുന്നാൽ പിന്നെ ഒന്നും ഇല്ലറ്റി ഇങ്ങക്ക് ഭക്ഷണ ഒന്നും വാണ്ട വിളിച്ചല് വിളി കേൾക്കൂല വിളിച്ചാലും വിളിയക്കൂലല്ല അല്ലെ
വിളിച്ചാലാ ഒരാള് ഒരാൾ പൊന്തിച്ചോണ്ടായാലും കൂടെ അറിയില്ല ഞാൻ പറഞ്ഞു ചെയ്യും ചോർക്ക് കൂട്ടാനും ഇത് കഞ്ഞിക്ക്െ കൂട്ടാനും ഫോണെന്നെ ഒക്കെ കൂട്ടാന എന്താ തിന്നന്ന് എന്റെ മോനൊക്കെ ചോറ് ഞാൻ ഫോൺ കാണുമ്പോ വാരി കൊടുത്തതിന് ശേഷം പിന്നരിം ന്നോട് ചോറ് കാട്ടിക്കാണി അപ്പൊ എന്ത വെയിിച്ച ഒന്നും ഓർമ്മ ഇല്ല വെയിിച്ച ഒന്നും ആദ്യം വെിച്ച ഒന്നും ഓർമ്മ ഉണ്ടാവില്ല
ഉണ്ടാവൂല ഇതന്നെ അതനെ ഇതിമല ഇങ്ങനെ ഇരിക്കുവയേ ഫോണിന്മേൽ ഇങ്ങനെ ഇരുന്നിട്ട് അതാണ് ഞ മാ പറഞ്ഞ തലവേദന വരുമോ അയ്മ്മളൊക്കെ ഇരുന്നിട്ടുണ്ടങ്കല് കൂടുതലക്ക എങ്ങനെന്നരം ഇ ഇന്നലെ ഇപ്പൊ ആ ഫുട്ബോള മിഞ്ഞാ ഫുട്ബോളിന്റെ ഇരുന്ന് കണ്ടുകി ആഹ് എന്റെ ഫോണ്മല ഇരുന്നിട്ടെ ഞാന ഉറങ്ങി മൂത്രോയ്ക്കാൻ എണീച്ചപ്പോ ണ്ട് അവിടെ അടുത്തുള്ള പിള്ളേർക്ക് കൂടി ഇവിടെ ആ കടന്നീർന്നു അപ്പള് ഫോണ് വർക്ക് ചെയ്ത് ഇങ്ങനെ പോണ്ട് അപ്പൊ എടുത്ത വെച്ചിട്ടില്ല എന്റെ ഫോണ് കളി കണ്ടങ്ങാണ്ട് ഉറങ്ങി പോയി ണേ പകുതിയായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോത്തിനും ഉറങ്ങി പൊയ്ക്കൻ
ആഹ ആഹ
ഇതാണ് ആൾക്കാാര് പടുത്തൊക്കെ വേക്കക്കണേ
എല്ലോടത്തും കഥ നമ്മള് കൂടെ ഇണ്ടോ ഒന്നാ മാത്രം
അ പിന്നെന്താ നമ്മളെ പറയും ഇവര് പഠിച്ചിട്ടില്ലങ്കെ നമ്മളെ പറയും
ആഹ മടിക്കപ്പ എന്താപ്പൊത് പോണന്നല്ല കായിട്ടല്ലേഏതും കാണാ ടം പഠിച്ചിട്ടുണ്ടാവും ചെറിയയിലും വേറെള്ളും
എ അറിയ അവർക്ക്
പറയാണ്ടോ എല്ലാം സിസ്റ്റാവും
എ അിയ അന്റെ ഇ ആ കാക്കന്റെ മോനക്ക് നന്ന ചെുപ്പത്ത് തുടങ്ങി പോക എസ്യി് എപ്പോളും എന്താണ് പോഓണം അറ്റക്കെ ഇരുന്നു ഓണ ആക്കിട്ടിടന്ന്
അങ്ങനെ തന്നെയ ഇടൊക്ക തന്നെ പക്ഷെ ഞങ്ങള് കൊറ ചിട്ടായിിട്ട് അഞ്ചിനിറ്റ് പത്തി മിനിറ്റ് അങ്ങനെ കൊടുക്കൂ അലപ്പുറം കൊടുക്കൂല നിന്റെ മോൻ ഇപ്പ ചോദിക്കും ഇന്നേരത്തൊക്കെ ചോദിക്കും പക്ഷെ ഇപ്പൊ കിടന്നുറങ്ങിയ കാരണാണ്
അന്റെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇവിടെ ഒരാള്
സ്കൂള് വിട്ടല് പോണ് മദർസ് ഇട്ടു വന്നാ പോണ് ഉം ഉം ഉ
അത തന്നെയണേ ഇവിടൊക്കെ ഈ ഫോണിന്റെ ആ
ഇ എല്ലാരും ചോറ് ചോറ് ചോിക്കോ കൂട് ചോദിച്ചാ ശായ
ഇല്ലല്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല കഴിച്ച ചോറും കൊറച്ചൊക്കെ കഴഞ്ഞ് ഞങ്ങള്ൾ കഴിക്കുവോ പിന്നാ നമ്മള് എന്തായാലും തന്നു പത്തിരി എന്തെങ്കിലൊക്കെ
അത്താത്തിന് എന്താ തിന്നാ
ചെിലപ്പ ഞൻ ആല കഴിക്കല് ചെപ്പ ഇപ്പ ഇങ്ങനെ ചോറണ്ട് അങ്ങനെ ചോറ്ണ്ട് അതന്നെ ഔല ആ തന്നെ ഔല ചായയും കൂടെിയ പിന്നെ പഴം ആഹ അങ്ങനെയക്ക പഴ തന്നെ അതെ
അേ ആ ബടവന്തനെ ഔലി മാപ്പിളക്കെ ൗലും മക്കളൊക്കെ പഴം ഈത്തപ്പഴം അതൊക്കെ തന്നെ ഞാനന്നു ഈതപ്പഴന്തന്ന എല്ലാതെ വേറെന്തതു ഞാനൊക്കെ ഒരു ഗക്ലാസ് വള്ളവും കട്ടൻ ചായ മാത്രം കുടിച്ചു
ആ
എല്ലാ ഇപ്പ തോലെ തിന്നിട്ട് നോവുമ്പോും
അതന്നെ തോന്നി ന്നിട്ട് ഇവിടെന്ന അന്നെ ഈ ചോറല്ലേ ആ നിങ്ങള അധികം ചോറാത്തന്നല്ലേ അത്താഴത്തിന്ഔല ഹലോ നി നകന ഹലോ ഹലോ എന്താ ഹലോ കായോ ആമ പോയാ പോയിട്ടുണ്ടാവ കള് ഹലോ ഹലോ പോയിതള്ളൂല്ലേ ഹലോ പക്ക കട്ടായത വേറസ